ആഹ, ആ, കേക്കാണ്ട.
സുഖട്ടിരിക്കുന്നോ. ആഹ്, മഴ, ആഹ, മൂടിക്കിടക്കുവരുന്നേ. ഇപ്പൊ, പിന്നെയും, വെയിലായി.
ആഹ.
ഉം, ഹ്, ഹ്, ഹഅവിടെയോ.
പെയ്യാൻ, നിക്ക്ണ്ണ്ട്, ചാർണ്ട്, ച്ചാ നല്ല, പെയ്യേണ്ട, രീതിക്ക്, വരുന്നുണ്ട്.
ആണോ, ഹ, ഹാ, ഹാ, ആ, ഹൗസ്, വൈഫ.
ആ, അതെ.
ആഹാ, ഹാ, കുട്ടികള, ഞാനും, അതെ.
ആ, നാല്, പേരുണ്ട്. ഒരാൾ, ആറാം ക്ലാസിലും, ഒരാൾ നാലാം ക്ലാസ്സിലിം, പിന്നെ ട്വിൻ ൻസാണ്, ഓൽ
ആഹ, ഹാ, ഹാ.
ഉം.
ആ. അ, ഇവിടെ, ഒരു കുട്ടിയള്ളൂ, മൂന്നര, വയസുള്ള.
ആഹ, അംഗനവാടിപ്പൊണ്ടോ. ആഹ, ആഹ, ആഹ, ആ ന്നാ പിന്നെല്ലാ വല്ലേ, ലെ.
ആഹ, ഇന്നെല്ലാവർക്കും, ലീവ, ലീവയതണ്ട്, നമ്മള്, സങ്കടപ്പെട്ടിരിക്കുവവാ.
ആന്ത.
അ, നമ്മളന്നാ അതെ, അതെ, നമ്മളൊരു, പരിപാടിക്ക് ന്നെ, വീടൊക്കെ, ഒന്ന് തൂത്തു വാരീട്ട്, അടുക്കളെ പോകുമ്പോഴേക്കും, നമ്മൾ അ വെച്ച, സാധനം, എല്ലാം, പറക്കിട്ടട്ട്, അ, പിന്നേം, അതേപോലെ പിന്നെയും, പെറക്കി വെച്ചിട്ട്, പിന്നേം പോയി, പണിയ്യാൻ, നോക്കുമ്പോ, പിന്നേം ഇത് തന്നെ.
ആഹ.
ഇപ്പൊ, നമ്മള്, ചെ, അതങ്ങനെ, കെടക്കട്ടെ, വൈകുന്നേരം, എടുത്ത് വെക്കാചാരിച്ച, അപ്പൊ
ആ രണ്ടു മാസം പൂട്ടുമ്പ നമ്മക്ക് രണ്ട് കൊല്ലം പോലെണലെ ആഹ്
നമ്മളെ ശരി എന്നാ അത് അവിടെ കിടക്കട്ടെ ഇനി പിന്നെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും വേറെ ആരെേങ്കിലും ഒക്കെ കയറി വരുക അപ്പൊ അവരവർക്കും ഇതന്നെ ഉ തൂക്കൊന്നും ഇല്ലേന്നൊ കാലേ
ആഹ് എന്നിട്ട് എന്തായി ഒരിങ്ങിയാ
എന്തോ
ഒരിങ്ങ വക്ക
ആ മനസിലായില്ല
പനികളൊക്കെ ഒരുങ്ങിയ ചിക്കാം
ആഹ് ഒതുങ്ങി ഒതുങ്ങി കൊറച്ചൊക്കെ ഒതുുകങ്ങി ബാക്കി തുണിലക്കാനൊക്കെ ഉണ്ട് കൊറച്ച് കഴിഞ്ഞിട്ട് പോയ ാന്നൊക്കെ വറത
ആഹ് ആ അയിന്റെ അടി കൂടെ ഇത് രണ്ടെണ്ണം വിളിക്കാന്ന് വിത്യാസിട്ടുണ്ടാവല
ആ അതെ അതെ അത ഇതിറെ ഇടക്കോടെ ഫോട്ടോയാണ് ആ അതെ ആോ നോമ്പല്ലന്ന എന്തോ ഹസ്ബൻറ് ഉണ്ട് ഇവിടെ
ആഹ്
ആ അവര് ജോലി ഞങ്ങളെല്ലാം ഒരുമിച്ചടേ അപ്പൊ അവര് ജോലിക്ക് യിക്കുന്നു ഞങ്ങള് ഇണ്ടിരിക്കുന്നു
ആ തർവാട്ട
ആഹ് ഇല്ല ഹസ്ബണ്ടിന്റെ ഫാമിലി നാട്ടിലാണ് ഞങ്ങ ജോലി ശേഷം വന്നു ഞങ്ങള് അവര് കേരളത്തിലും ഞങ്ങൾ തമിഴ്നാട്ടിലും ആണ്
ആഹ് ആഹ് അവിടെ നാട്ട്ക്ക് പോക്കില്ലേ
നാട്ടിലേക്ക് വല്ലപ്പോഴൊക്കെ പോവുള്ളു ഫിനാൻസിൽ ആയത് കൊൊണ്ട് എപ്പോഴും പോക്കൊന്നും നടക്കിയല്ലേ അപ്പൊ പിന്നെ ഞായറാഴ്ച മാത്രേ ലീവ് കിട്ടയുള്ളൂ അപ്പൊ പോയിട്ട് ഒരുമിച്ചിരുന്നു രണ്ടു ദിവസം ലീവ് കിട്ടപ്പ അവരെ പോവും
ആഹ് ആ
ആഹ് നിങ്ങള് നാട്ടി തന്നെയോ അവിടെ അച്ഛനും അമ്മയും അനിയനും അനിയൻ്റെ വൈഫും ഉണ്ട്
ആഹ് ആ ഉ അനിയന് കുട്ടികളല്ലേ അപ്പൊ കല്യാണം കേട്ടുള്ളൂ
ആഹഴപ്പ ഒരു ഒരു വർഷം ആന്നോള്ളൂ പിങ്ങന
ആഹ ആ
അവിടെ നിങ്ങള് കൂട്ട വിടുമ്പാണോ
ഉ പിന്നാ ഞങ്ങള് ഒരു മകനന്നെ ഉള്ളു പിന്ന അമ്മസാക്കി അമ്മ്മീ ഞാനും കുട്ടികളും ഉം ഭർത്താവ് നാട്ടിൽ തന്നെ ഉണ്ട് ഓട്ടോറച്ച കൂടയാണ്
ഉം ഉ ഉ
ഒ നാത്തൂനാണ് നാത്തൂന് മൂന്ന കുട്ടികളുണ്ട്
ആഹക്കക്ക ഉ യാത്രക്കെ പോരണങ്ങളോ
അങ്ങനെ എപ്പോഴൊ ഒന്നും പോല വല്ലപ്പോഴൊക്കെ
ഉ ഹ എല്ലാര ആയിട്ട് അത ആ
ഉമ്മാക്കും ഉപ്പക്കും ഒന്നും അങ്ങനെ യാത്രകൾക്ക് അങ്ങനെ ഇഷ്ടല്ല
ആ ഹാ ആ ആ ഹാ
ഉം ഇപ്പ ഞങ്ങള് പോവും നാത്തൂൻ ണ്ടാവും ഞങ്ങള് പോകുമ്പോ നാത്തൂനും കുട്ടികളും ഉണ്ടാവും ഞങ്ങള് മാത്രമായിട്ട് അധികം അങ്ങനെ പോയിട്ടില്ല
ഉം ഉം താ അങ്ങനെ യാത്രയൊക്കെ പോകുമ്പോ മൈന്റെ ഒക്കെ ഒ റിലാക്സ് ആവും മ്മ് അടുത്ത അടു അടുത്തക്കെയാണോ അതോ ദൂരെ ആണോ
അടുത്തക്കനെ പോവുള്ളൂ അങ്ങനെ കൊറെ നിക്കണ അതിലൊന്നും പോവുല്ല
പോവുല്ല ആ ആ ഞങ്ങള് അത് ഒരു ദിവസം പോയിട്ട് വരാൻ ഉള്ള ആ ഒരു രീതിക്കുള്ള സ്ഥലത്തേക്ക് പോവാറുള്ളു
അതെ അവിടെ എങ്ങനെ ഫ്ലാറ്റ് പോലെ ഹലോ
ഹലോ കേൾക്കാവോ
ആ ഇപ്പൊ കേക്കാണ്ട്
ഉം ഉം അപ്പാർട്ട്മെന്റ് ആണോ ഇല്ല ഇല്ല അപ്പാർട്ട്മെന്റാ ഉം അവിടെ റെ ഓൺഹൗസ് അല്ലേ ഉം അവള് ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കുന്നു അവളെ കൊച്ച് ടിവി കണ്ടോണ്ടിരിക്കയാണെ അപ്പൊ ന നമ്മള് അപ്പ അവളോട് ഇവിടെ ഇരുന്നില്ലെങ്കില് ആ പിന്നെ വഴക്കാ നമ്മളും കൂടെ ഇരുന്ന് കൊച്ച് ടിവി കണ്ടോണ്ടിരിക്കണം
ആ ആ അപ്പൊ പണികള് എങ്ങനെ നടത്താന
ഒരു വഴി കൂടൊക്കെ നടക്കും
ഉം
സ്കൂളിൽ പോകുവാണെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടല്ലോ കളിക്കാനൊക്കെ ഉം തന്നെ ഇരിക്കാൻ ബുദ്ധി ദ്ധിമുട്ടുള്ളാ ഇല്ല അല്ലെങ്കിൽ നമ്മള്‌ പോകുന്ന പുറകെ നമ്മുടെ കൂടെ അടുക്കളയിലൊ അടുക്കളയൊക്കെ വന്നിട്ട് നമ്മളിപ്പോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാണ്ണേ ഈ മാവൊക്കെ കുഴച്ച് ഭി ഭിത്തിയിലൊക്കെ തേച്ച് വെച്ചിട്ട് അങ്ങനെ പരിപാടിയാ സിങ്കിലെ വെള്ളം തുറന്ന് വിടും അതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും അതെ അതെ നമ്മള് ഒരു മണിക്കൂറും കൊണ്ട് തീർക്കേണ്ട പരിപാടിയൊക്കെ തമ്മു രണ്ടര രണ്ട് മണിക്കൂർ ഒക്കെ എടുക്കും എല്ലാം ചെയ്തുതീരാൻ
അപ്പൊ സ്കൂൾ ക്ക് പോണന്ന് വേഗം പണികൾ തീരെ ണ്ടാവുലേ
അതെ അതെ അപ്പോ ഒതുങ്ങും അപ്പൊ നമുക്ക് ഒതുങ്ങി കുറച്ച് നേരം റസ്റ്റും ചെയ്യാം ഇവക്ക് ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെ ആണ് സ്കൂൾ ടൈമേ അപ്പൊ അത്ര ഉള്ളു ഇവിടെ
ആ അപ്പൊ വരുമ്പോക്ക് വേഗം ചെയ്ത് വെ
ആ അപ്പൊ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ ക്ക് നമ്മുടെ പണിയൊക്കെ തീർന്നു പിന്നെ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആളെ വിളിക്കാൻ പോവാം
ആ എന്നിട്ട് വന്നാ ഉറങ്ങുവോ
വന്ന് കഴിഞ്ഞ് കൊറച്ച് നേരം ടി വി ഒക്കെ കാണും ചെല സമയത്ത് ഒറങ്ങും ചെല സമയത്ത് ഒറങ്ങത്തില്ല അവിടെയോ ആ വൈ
വല് നാലേ മുക്കാലൊക്കാവും വരുമ്പോക്ക് രാവിലെ ഒമ്പതരക്ക് പോയാല് പിന്നെ കുന്നേരം നാലേ മുക്കാല്നെ വെരുള്ളൂ
ആഹാ എൽ യു കെ ജിക്ക് വേ
എൽ കെ ജി യു കെ ജിയും ആ ആദ്യം മൂന്നരക്ക് വിട്ടിന്നു പക്ഷെ രക്ഷിതാക്കൾ പരാതി കൊടുത്ത്ക്കത്രേ കുട്ട്യാള് ങ്ങനെ ഞമ്മളെ പണികൾ ഒരുങ്ങുമ്പൊ ന് വെരാണ് അപ്പൊ അങ്ങക്ക് ഒരുപാത്ത് കെടക്കാനൊന്നും പറ്റ്ണ്ല്ല ട്ട് രക്ഷിതാക്കൾ പരാതി കൊടുത്ത്ക്കാ ത്രേ
ഹഹഹ
അപ്പൊ നാലേ മുക്കാലൊക്കാവും വരുമ്പോക്ക്പ്പൊ
അപ്പൊ സ്കൂൾ ബസ് ഉണ്ടോടാ
ആ സ്കൂൾ ബസെന്നെ
ആ ആ സ്കൂൾ ബസ് ഫീ എത്രേക്കെ
ആ ഒരു കുട്ടിക്ക് മുന്നൂറ്
മുന്നൂറ് ല്ലേ ആ ആ അടുത്താണോ കൊറച്ച് ദൂരെ പോണോ
കൊറച്ചൊക്കെ പോവാണ്ട്
കൊറച്ച് പോവാണ്ട് ല്ലേ ആ ആ കുട്ടികളെല്ലാരും ഒരേ സ്കൂളിലാണോ പഠിക്കുന്നേ
മൂത്താള് മാത്രം വേറെ സ്കൂളില് ബാക്കി മൂന്നാളും ഒരു സ്കൂളില
ആ ആ ഉം പഠിച്ചോളോ ഒക്കെ തന്നെയിര്ന്ന്
കൊഴപ്പില്ലാത്ത രീതിയില് ഞമ്മള് താങ്ങി കൊടുക്കണം സ്വയം സ്വന്തായിട്ട് ഇട്ത്ത് ങ്ങട്ട് പഠിക്കൂല നമ്മളിങ്ങനെ പിന്നാലെ പടിച്ച് എ ത് ഇതാക്ക് പറഞ്ട്ടങ്ങനെ പിന്നാലെടക്കണം
ഉം ഉം കുട്ടികള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്ക് ഒക്കെ ഉണ്ടാക്കോ
ഉം അതൊക്കെ ഇഷ്ടംപോലെ ണ്ട്
അടീം കിട്ട്വായിരിക്കല്ലേ
തേപോലെ അടീം കൂടും
ഉം അവിടെ എന്തൊക്കെയ കൃഷിയൊക്കെ
കൃഷി ഞങ്ങളെ വീട്ടിലൊരു റമ്പുട്ടാൻ രണ്ട് മരണ്ട് അതെന്നെള്ളു അങ്ങനെ പ്രത്യേ
ആ ആ ആ
അടണ്ടോ
ആയതോണ്ട് ങ്ങനെ കൃഷിയൊന്നും നടത്താൻ പറ്റില്ല പിന്നെ നമ്മുടെഅടുത്ത പോലെ മണ്ണൊന്നും ഇങ്ങനെ കിട്ട ക്കല്ലേ ആ നാട്ട ഏലം അതൊക്കെ കൃഷിയുണ്ട് ഏലൊക്കെ ണ്ട് പിന്നെ പച്ചക്കറി അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെയുണ്ട്
ആ ആ അപ്പൊ വീ പൊറത്ത്ന്ന് പച്ചക്കറിയൊന്നും വാങ്ങേണ്ട ആവശ്യംണ്ടാവില്ല അവർക്ക് ല്ലേ
അ അവർക്ക് അങ്ങ് അധികം ഇല്ല പിന്നെ തെങ്ങുണ്ട് തേങ്ങകിട്ടും പിന്നെ പറമ്പിലെറങ്ങിയ അത്യാവശ്യം ചീര, മുരിങ്ങല പിന്നെ കപ്പളം അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങള് ആ ഞാൻ എടയ്ക്കൊക്കെ അങ്ങോട്ട് പോകുമ്പോ തേങ്ങക്കെ കൊണ്ടുവരും ചീരയൊക്കെ കൊണ്ടുവന്നാല് പെട്ടെന്ന് ഒണങ്ങിപ്പോകല്ലോ തേങ്ങ കൊണ്ടുവരും
ഉം
ഈ വെളിച്ചെണ്ണയ ഒക്കെ ആട്ടീട്ട് കൊണ്ടുവരുവേ ഉം അവിടെ ആട്ടിന്ന ആ ഇതൊണ്ട് മില്ലൊണ്ട് അവിടെ കൊണ്ട കൊടുത്തിട്ട് ആട്ടി അടുത്തെ നല്ല നല്ല ശുദ്ധവായിട്ടുള്ള വെളിച്ചെണ്ണല്ലേ അതൊക്കെ കൊണ്ടുവരും. ആ പിന്നെ ഇവിടെ ആ ഈ ഒണക്ക ഒണക്കമീനില്ലേ അതൊന്നും ഇവിടെ കിട്ടത്തില്ല അതൊക്കെ കൊണ്ടുവരും. പിന്നെ നമ്മുടെ ഈ കാപ്പിയില്ലേ കാപ്പിപ്പൊടി? ആ അപ്പൊ അ അതൊന്നും ഇവിടെ ത്തേ വലിയ സുഖം ഇല്ലാത്തതാണെ അം അതുകൊണ്ട് ഞങ്ങളവിടന്ന് കൊണ്ടുവരും. ആ അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരും കൊറച്ചൊക്കെ ഇവിടുന്ന് മേടിക്കും. ആ പച്ചക്കറിക്ക് ഇവിടെ നല്ല വില കുറവാണെ നമ്മുടെ അടുത്ത്‌ ഭയങ്കര വെലയല്ലേ? ഇവിടെ വെലക്കൊറവാ പച്ചക്കറിക്ക്. ആ ശരിയന്നാ ആ. ആ ശരി ശരി ശരി.
കട്ടായില്ല.